ഹലോ
ഉം
എന്തൊക്കെയണ്ട് വർത്താനോ
സുുകം
എന്ത പണി കിടക്കേ
ആഹ
പണി കഴിഞ്ഞ് കിടക്കലരിക്കലേ
ഉം ആമ്പല്ലേ
ആഹ ഉ ആർക്കണ്ട് വീട്ടില്
വീട്ടിലെ ആഹ ഭർത്താവ് അലമ്മപ്പാ ക്ക് നല് നാാല കുട്ടിയള
ആ ആഹ പഠിക്കാ നല്ലളോ
ആഹ വലതും ഒമ്പാം ക്ലാസ്സിലാണ് രണ്ടാമത്തെ പത്ത നാലാം ക്ലാസ്സിില് പിന്നെ മൂന്നാമത്ത നാല വയസായിട്ടുള്ളൂ ചെറുദിനെ അന്നേരം അന്നേരം
എവിടെ ഉറങ്ങാ
ആഹ
മൂന്നാമത്തോൻ പോണ്ടോ നഴ്സറി പോണ്ടോ?
അംഗൻവാടി.
പോയിക്കണോ?
ഇല്ലേ ഞാനും ഇവിടെ വീട്ടക്ക് വന്നിക്കാണ്.
അതെന്തേ സ്കൂളില്ലാ ഇന്ന് കുട്ടികക്ക്?
ഇണ്ട് അത് പെണ്ണിന് ഇബുടന്നും പോകാം വണ്ടീയിണ്ട്. ചെറുക്കന് പിന്നെ ചെറിയ ആങ്ങളുണ്ട് ഓനെ വണ്ടിപ്പോ അങ്ങനെ കൊണ്ടെയാക്കും.
നിങ്ങളെ വീട് അവിടെ അടുത്തന്നെയാ?
ആ കുറച്ച് പോയാ മതി.
എവിടെ വീട്?
ഞങ്ങൾ കാളികാവ്
കാളികാവോ?
ഉം ആദ്യത്തന്നെ ആ പഞ്ചായത്തൊക്കെ ഒന്ന് തന്നെയാണ്.
ആ ആഹ്
ഉം അതേ പട്ട
ഞാന് എന്റെ വീട്ടിക്കും കളികാവ് ബസ്സിനാ കേറാ ഞാന് മുപ്പത്തിരണ്ടിലാ കാര്ക്കുന്ന്
ആഹ് ഞങ്ങള് പൂങ്ങോട് എ ന്റെ എന്റെ പേരെ പൂങ്ങോട് കെട്ടിച്ചിക്കുനണ കാളയന്ന്.
ആഹ് ആഹ് നിങ്ങളെ കാക്കി ഗൾഫിലാ?
അല്ല ഇവിടെ ജ്വല്ലറിയിലാ.
ആ എവിട അവിടെ തന്നെ?
ആഹ് കാളികാവ്.
ആഹ് ആഹ് ആഹ് ഉം എന്തൊക്കെയ എന്നിട്ട് വൈുന്നേരക്കക്ക് നോക്കണ്ടേ ഇനി?
ആ
എന്തണ്ടാക്കാ ചോറോ? എനിക്ക് രണ്ടാള്. വെല്യോന് നാലാം ക്ലാസിലും ചെറിയോള് രണ്ടിലും.
ഉം
ഉം ഉം വൈന്നേരക്കൊക്കെ ഇനി എന്താ ഇണ്ടാക്കണ് തുറക്കാനൊക്കെ?
എന്താ അറിയില്ലാ. ആ ഉം അയ് പിന്നെ ഇബടായോണ്ടേ
ആ ആഹ് നിങ്ങൾ നിങ്ങളെ വീട്ടിലയോണ്ട് ബഇമ്മ ഇമ്മാക്ക് ഇഷ്ടള്ളണ്ടായി കൊടുത്തു തിന്നാൻ കൊ ടുത്തതിയല്ലോ മ്മള്.
ആഹ് മറ്റേച്ചാല് അവിടെ ആകുമ്പ പിന്നെ അമ്മമാ
ആ നിങ്ങള് എന്നാ പോയത്?
ഇന്നലെ സ്കൂളുട്ടു കണ്ടങ്ങനെ പോന്നു. ഴിച്ച.
മദ്രസക്കോ?
മദ്രസക്കും ചെറിയ ആങ്ങള അങ്ങനെ കൊണ്ടാ
കൊണ്ട നടക്കും അതുകൊണ്ടക്കുന്നില്ല.
ഓനങ്ങനെ ഓന പ ഡീവിന് വന്നാല മോലയുടെ അങ്ങനെ
ആഹ് ആഹ് ആഹ്
ലീവോനുണ്ട് ഞായറാഴ്ച വരെ ഓനും ഉണ്ട്ന്ന് പറഞ്ഞ്.
ആഹ് ഞാനിന്ന് പോകും ഞാന് നാളെ സ്കൂ മദ്രസൊന്നുല്ലല്ലോ.
ആഹ്
അങ്ങനെനക്ക് നിങ്ങളെത് എടുത്തുക്കൊന്ന അല്ലാത്തോണ്ടേ ഏതെങ്കിലും ലീവിനും വണ്ടാലേ പറ്റുള്ളൂ. രണ്ടു ദിവസം. കേറണം പിന്നെ ഒന്ന് വേറെ ബസ് കേരണം.
ആഹ്
ഉം അതുകൊണ്ട് ആർക്കെ അവിടെ നിങ്ങക്ക് അവിട ആരല്ലത് കെട്ടിച്ച കൊടുത്ത്-
അവിടെ നാല് പെണ്ണൂരാണോ അടെ
ആഹ് ഒറ്റക്കാലേ മമ്മോട ഒറ്റക്കക്കുവോ
ആ അമ്മ എന്തിയ്
ഉണ്ടാവല അല്ലെ
ഉം പിന്നെ പെങ്ങന്മാരൊക്കെ കത്തിട്ട് അവർക്ക് മകളെ പ്രസവിച്ച അങ്ങനെ പേരകുട്ടികൾക്കുണ്ട്
ആ ആഹ ആഹ പെങ്ങകൻമാർക്ക്
ആഹ
ആഹ നിങ്ങള ഏറ്റവും ചെറുത്
അല്ല മൂന്നാമത്തെ
ആ ആ
പിന്നെ അവിടമ്മക്ക് പ്രശ്നം അങ്ങനെന്തെയുണ്ടോ
ഏല്ല അമ്മാക്കില്ല ഉപ്പാക്ക് ഷുഗറ്
ആഹ അമ്മാക്ക് പിന്നെ കയ്യേക്കാല്ലോ പണിയ കിർക്കാൻ കയേക്കൂല്ലേ ഒറ്റക്കെട്ട് പോന്നാലും
ഉം
ആഹ
ആഹ അപ്പ കൊഴപ്പൊന്നുമല്ല
ഇവിടെ എവിടെ ഉപ്പാക്കോ എന്ത് മണി
ഇവിടെ ഉപ്പാ ഓട്ടോറിക്ഷ
ഓട്ടോറിക്ഷ ആ
ഉ അല്ലേ ഞങ്ങളെ ഗൾഫിൽലാണ് പോന്റെ നിക്കായിഞ്ഞിക്കന്ന് അട്ട അത് വണ്ടൂര് ആത്ത് പാല-
ആഹ് നിങ്ങളാവാത്ത കനിക്കാറല്ലേ
ഉം
ഞാൻ തീരുവാലി സ്കൂൾ പഠിച്ചത് നല്ല ഭാഗത്ത്‌ കൂടിയ നല്ല പോവാ
ആഹ
നിങ്ങൾ എത്ര രൂപക്ക് അടിച്ചു
ഞാന് പെട്ടന്ന് പറയാൻ കഴിയില്ല
അപ്പൊ ഇതിനെ കെട്ടിച്ചുട്ടോ ഞാനാണ് ഇതിനരുന്ന് പക്ഷേ പ്ലസ് ടു ഉള്ള ആക്കിട്ടോ ഇവിടെന്നാട്ട്
ഉം
ഒന്ന തോന്നാതൊന്നും വാണ്ടിലായിന്ന്
ഉ
അത് പഠിപ്പൊക്കെ ആട്ട് കിട ഇപ്പഴത്തെ കാലം അങ്ങനെയാണല്ലോ നമ്മള കാലത്ത് അങ്ങനെ
ഒക്കെ ജോലി ഇതാണ് കല്യാണം എന്നാലും ചിതിച്ചുള്ള
പെണ്ണു പെണ്ണകൊ കിട്ടാ എന്ത ഒരു ക്ഷാമ നിങ്ങളെ നാത്തൂന എന്തിനാ പഠിക്കുന്നെ
ഉറപ്പ ഡിഗ്രി കഴിഞ്ഞ് ഇതിന് ടീച്ചേഴ്സിന്റെ അതിന്-
പിജി ക്കോ
പി ജി അല്ല വേറെന്തുവാ മലപ്പുറത്ത് ഇ ടി സി അല്ല വേറെ എന്തൊക്കെ പേരാണല്ലോ ഇപ്പൊ അതൊന്നല്ലേ പറയും
പൊതുവെ ടീച്ചർമ്മാരുടെകോഴ്സിനു പിജിന്നാ പറയാ ഡിഗ്രി കഴിഞ്ഞാല് ഉ ഉ എ ചെറിയോന മൂലര്
ഉം ഉം
ഓൻ എത്രയില
ഓൻ ഓ ഓനെ സെക്കൻഡ് ഇയർ ആഞ് ഇത് ഏട
ആ നിങ്ങ ഉച്ചക്ക് ഉറങ്ങൂലേ
ഉം ഞ്ഞേക്കൂടെ പലശൊക്കെ നീച്ചിട്ടേ ഉറക്കൊക്കെ സപ്പായിട്ട് അങ്ങനെ ഉർക്ക് വരുന്നൊക്കെ ഇണ്ട അയിന്റെ ഇടയിൽ കൊറച്ചണ്ട് ഇത് കഴിഞ്ഞോട്ടേും കരുതി കുട്ടി ഇറങ്ങാന്ന് അപ്പഴള്ളത് അടക്ക അല്ലെ ഓന്
മൂന്നാത്ത്
ആ പോയി
എങ്ങടുത്തില്ലേ
ഏഹ
ഓള ഉറങ്ങാ കുട്ടി ഇറങ്ങ മൂന്നാമത്തെ ഉറങ്ങാ
അല്ലെ എനിക്ക് അവുണാണ് മൂന്നാണ ഒരു പെണ്ണാണ് വലുതുള്ള പെണ്ണ ഉ ഓന ആള അമ്മാന്റെത്ത ഇണ്ടായി പോ ഓന് ഉറങ്ങും ഉച്ചക്കൊക്കെ
ആഹ പോ മതിനോക്കൊക്കെ പോ
ആഹ അതന്നെ
ഉ
ഉ വണ്ടേനക്ക ഓറഞ്ഞ എന്താ അറിയില്ല
അ ഏ
ഉ
വേറെന്തൊക്കെ
ആറെണ്ടായ പോലെ എന്തുൊട്ടിയളാണ്
എനിക്ക് വലുത ആണോ ചെറുത് പെണ്ടോണ്
ഉം എത്രയട
വല്ല നാലാ പടിക്കണേ ചെറുത് രണ്ടില പടിക്കണ പറഞ്ഞില്ലേ ഉ ഒരു നാലര ആവുമ്പോത്തു സ്കൂ സ്ൂളിട്ട് നാലരാൻ പത്തും
ആഹ
എന്റെ ഇടക്കൊ ഒരു ഉറങ്ങല കണ്ടേരുന്നു എനിക്ക് പിന്നെ ഞാൻന്നിപ്പോ ഇങ്ങനെ എല്ലാരും ഓർമ്മ വന്നപ്പോ വിളിച്ചിറങ്ങിയതാ ആഹ
ഇപ്പ നോമ്പായോണ്ട ഫ്രീ ആയി അല്ലെങ്കില്
ആഹ് ശരിയാ അവനാന്റെ വീട്ടിലന്ന് ഫ്രീ ആവുംും നാളെ ഞ ഫ്രീ ആയി കറൻ കറിന്റെ ഞാൻ വീട്ടിലാണല്ലോ ഒരു പണി എടുക്കണ്ടല്ലോ തിന്നാൻ കൂടി കൊടുത്താൽ മതി ആഹ
അല്ലെങ്കീ തണ നമ്മക്ക് പണല്ലേ
നമുക്ക്ന്നെ നാല ഇവിടെ കേട്ടോ പണി കഴിഞ്ഞ് പിന്നെ നമ്മ വൈകേര വരെ വെറുതെ ഇരിക്കുകയാണ് കുട്ടികള് വരുവോളോ ഉ ഇവിടെ എന്റെള ഞങ്ങക്ക് ഞാൻ ര ഞങ്ങൾക്ക് രണ്ട് അളിച്ചളാണ് ഇവിടെ ചെറിയ കളിച്ച് വേറെ പോയി ഉമ്മ ഓര കൂടിയാണ് അവിടെണ്ട ഉ ഓർക്ക് ചെറിയ കുട്ടി ഉണ്ടായണ്ടേ ആ കുട്ടിയെ നോക്കാൻ വേണ്ടിമ്മ അവിടെ ഓൻ ഗൾഫിലു ആണ അപ്പൊ പിന്നെ രാത്രി പേടക്ക് നൽക്കണം തൊട്ടപ്പുറത്തന്നെ വീട്
ആഹ
വെള്ളാളിന്റെ അന്റെ കൂടെ ഉണ്ട് ഇവിടെ ഉണ്ട്
ആഹ
ഓക്കു രണ്ട കുട്ടികള ആണ്ഓളര കുട്ടി സ്കൂള പോണ്ട് ഒരു കുട്ടിന്റെ അടുത്ത്ും പോുന്നുണ്ട് രണ്ട വയസ്സായിട്ടുള്ള പെൺകുട്ടിയാണ് ഓള് കൺ പറഞ്ഞണ്ട് ഓ കറക്കാൻ പോയിണേ കുട്ടി കുട്ടിന്റെ അടുത്ത് ഹർക്കോൾ ഭാഗല്ലേ അ ഇവിടെ
ആഹ
പിന്നെ നിങ്ങളോട്രിക്കം കുട്ടീ നക്കാറല്ലേ ങ്ങള്
ആഹ് ആഹ ഉ ഇമ്മുടെ പെകുട്ടിിച്ചും ഒരു പെൺകുട്ടി
ആഹ ഒപ്പ ആള് വേണം നമക്ക്ന്തീന് പറയാാന ഇതിനൊക്കെ
ഉം ആഹ് അത് കട്ടല്ലാണ് മൂന്നാമത്തിലല്ലോന്ന് നിർത്തഴഞ്ഞ ഇപ്പൊ നാലാമത് ഇണ്ടായത് ആൺകുട്ടി പിന്നെ ഒരു പ പെൺകുട്ടിയ കാര്യ നമ്മുക്ക് വിധിച്ചത്
ഉം ഉം
അവിടെന്ന് തന്നെ മറ്റക്കായോണ്ട് ഇവരണല്ലേ
അവിടെ ഒരാളും ഇവിടെ ഒരു പെണ്ണുലെ അങ്ങനെയല്ലേ അതുകൊണ്ട എന്താ അറിയോ പ്രത്യേകിച്ച് കാര്യങ്ങള് ഓ അത് കൊടുന്നുു ഓ അത് കൊടുന്നുന്ന് പറയണ്ടാവൂില്ല
ഹ അോടെ എപ്പഴും പറയാളച്ചി മ ചെില തമ്മില് കച്ചടം ഉണ്ടാവൂല
ഉണ്ടാവല ഉ
അല്ലെ അതാണ് പണിക്കൊക്കെ ഓല ഓള കാട്ടില്ല അത് കാട്ടല്ലന്ന്ക്കെ പറയിലേ
ഉം ഉം പണി പണന്റെ കാര്യറ്റേൊക്കെ അവിടെൈ കൊടുുന്നു എന്റെറെുന്നാ കൊടുുന്നില്ല ആ ലെവ വത്താനന്ന് കേക്കണ്ടല്ലോ പറ്റേക്കാ്പോ ഉ എവിടല്ല ില്ല ഞങ്ങള് കുഴപ്പന്നില്ല അങ്ങെ മൂന്നള ഒരുമിച്ചിങ്ങെ പോ
ഉ അനെതല്ലേ ചെിലവന് നല്ല പോലെ ആക്കാരോ
ആഹ
ചലവല ഉണ്ടാവുമലോ
ചില പുൊടി വാശിക്കക്ക് നല്ല ചെയ്യാം നമ്മൾ കൊറച്ചൊക്കെ വിട്ട വീഴിച്ച കൊടുക്കണം ഉ അങ്ങനത്തെൊക്ക കൊഴപ്പുണ്ടാവില്ല ഉ ഞങ്ങള്ൾ മൂന്നാള അങ്ങനെയാണ് ഒരു ലെവല ഇങ്ങനെ കുട്ടികൾ തല്ലോണ്ടല്ലോ പല്ലൂടിക്കോട്ട് വിരിു ഞങ്ങള് ഇടാ പോകില്ല
ആ അതാാണ് അയി്മക്കെയാണ് മെൻ പ്രശ്നം വര് ഉ കുട്ടിയൽതാ അപ്പൊ കയും
ആഹ് പിന്നെ വെല്ലുവിളതുവിെ പറഞ്ഞ അവിടെ എന്താ മനസ്സിലുണ്ടാവേ അതെന്തക്കും ഉണ്ടാവും
ഉം
ചെറിയ അളിച്ചന് എന്തപ്പ തൊട്ടപ്പറ തട്ടപ്പുറത്തന്ന ഞങ്ങള് ഊതിയാലും അ കിട്ടത്തും ആാല വല്ല എടുക്ക ക ക ഇത് പളിച്ച് കയറ്റാറപ്പൊ പിന്നെ മാപ്പ പറഞ്ഞു വേ കയറ്റിക്കുന്നന്നാണ് ഇ ഇവിടെോ ട്ട കണ്ട് അങ്ങനെ വറ കയ മിച്ചല്ല ഞങ്ങക്ക് വീട് കയറ്റൻ അവിടെ മതിട്ടുണ്ട് ജേഴ്സി വടെ നിരത്തിയിട്ടിുണ്ട് ഇ മായ ഒന്നൊരു വില അവല്ല അവട്ടെ വിചാരിച്ചണ്ടേ
ആഹ
ഉം എന്റെ മോളാണ് വെള്ളത്തി എന്റെ മളല്ലെ അണച്ചിന്റെ മോള് വര വള്ള വെള്ളംതിരിച്ച് കളിച്ചിുണ്ട് പോയോക്കട്ടെ തല കോട്ടൊക്കെ പറന്നക്കും പാടകി ആഹ ശരി എന്നട്ടെ